ഹലോ
കേക്കുന്നുണ്ടോ
ആഹ കേൾക്കണ്ട് ഓ ഭക്ഷണംൊക്കെ കഴിച്ചു ക്ഷ
ആഹ എന്ത്രിക്ക സുഖ കട്ടിരിക്ക ുന്നു ഇപ്പോ മഴയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥ
ഉം കാലാവസ്ഥ ഒന്നായി വേരില്ല ശരിണ്ടോണ്ടായിേ
ആണല്ലേ ആ ഇവിടെ നല്ല വെയില പിന്നെ തുണിയൊക്കെ അല കൊറെൊക്കെ ഉണങ്ങി അതുപോലെ വെയിലുണ്ടായിരുന്നു ഇപ്പഴും നല്ല വെയില
അത് ചെറുതായിട്ട ഒന്ന് ഇണ്ടാക്കി ഒന്ന് പാറ്റിപ്പോയി
പോയി ആ ഒത്രേള്ളൂ ഉ ആ ഇവിടെന്നും പെയ്തിട്ടെന്നെ ഇല്ല പക്ഷെ ഇന്നലെ
ആ ഇന്നലെ രാത്രി നലോം പെയ്ത്ണ് തോന്ന്ണ്ട് നല്ല ജനൽ തുറന്നിട്ട കിടന്നിന്നെ അപ്പൊ നല്ല ണുപ്പുണ്ടായിന്
പിന്നെ എന്നെടുക്കുന്നെ വീട്ടിലെല്ലാരും സുഖമായിട്ടിരി
ഓ സുഖായിട്ടരിക്ക
കുട്ടിയുണ്ടോ
ആ രണ്ട് കുട്ടിള്ള്ണ്ട്
പെങ്ങുട്ടിളെതാ
ഒരു പെണ്ണും ഒരാണും
ആ എത്ര വയസാ
വെലുതിന് നാല് വയസ്സ് എൽ കെ ജിയില രണ്ടാമത്തേന് ഒന്നര
ഒന്നര വയസ് ഉം എനിക്കൊരു മോളുണ്ട് ഒന്നര വയസ്
ഏ എവിടെ ഉറങ്ങാണോ
ആഹ് ഉറക്കൊന്നല്ല ഇതെ ഞാനെ അമ്മവിടെ ഫുഡ് കൊടുക്കുക ചോറ് ഒഴിക്കുന്നവള് ചോറ് ഭക്ഷണം കഴിക്കാൻ വയങ്കര പാടാ
ഉം അതെനെപ്പം ഇവടെ ധോം ന്നര ആയില്യ
ഇപ്പൊ കറക്റ്റ് ആയി ഒന്നരായി അപ്പം ഈ നടക്കാനൊക്കെ തൊടങ്ങിയൊണ്ട് ഭയങ്കര ഇതാ ഓട്ടം തന്നെ ഓട്ടം മുറ്റത്തേക്ക് ഇറങ്ങാ അങ്ങനെയൊക്കെ പ്പ പുറകെ ഒരാള് നിക്കണം.
ഞങ്ങള് വൈകിയാ നടന്നത്. നടക്കാ നട മുന്ത് ഒരു മാസ ആയിട്ടുള്ളൂ നടക്കലൊടങ്ങീട്ട്
അം തൊടങ്ങി
ആഹ് നടക്കും. ഉഷർല്ലന്നെ നടക്കുപ്പം
ആഹ് സംസാരിക്കോ?
ഉം ചെറുതായിട്ടൊക്കെ പ്പേ ഇങ്ങനെ ഒഴിക്ക അങ്ങനെ ഒള്ളു അവിടെ
ആഹ് അല്ലേ സംസാരിക്കും ആഹ് ആഹ് വെള്ളം വേണം അമ്മം വേണം എന്നൊക്കെ പറയും ഒറക്കം വരുന്നു വാവം വെക്ക്യണം പാല് വേണം ഇന്നൊക്കെ പറയും
ഉം ഇതങ്ങനൊന്നും പറയൊന്നുല്ല ഇത് ഫുള്ള് ഏക്ഷനാ ഞം
ആക്ഷനാണ് ഹ് ഹ് ആത് കൊറച്ച് കഴിഞ്ഞപ്പോത്തെ ഇയ്ക്ക് ശെരിയായിക്കോളു ഒന്നെര ആവൊന്നെല്ലെ ഒള്ളു ഉം ആഹ് അക്ഷെ ഇപ്പൊ കുനിപ്പോ കൊറച്ചൂടെ കഴിയുമ്പോ നടക്കാനൊക്കെ തൊടങ്ങി കഴിയുമ്പോ
നടക്കാ തൊടങ്ങ്യഫുള്ളെല മുന്നെന്നെ പൊറകെ പോണം ഇപ്പം ഗെറ്റ് തൊറന്നിട്ടവ റോട്ട്മക്ക ഗേറ്റ് എപ്പളും അടച്ചോണ്ടാ ആഹ് നടന്നാണ്ട് ഏതെങ്കിലും ഒരു ഉം ചെരിപ്പ് ഇടും
ഉം
ഉം ചെരിപ്പിന്റെ ആളാ അപ്പം ഉം ഉം
ശ്രദ്ധിക്കണെ ഇനിയിപ്പ ശ്രദ്ധിക്ക്ണ സമയല്ലേ
ആഹ് ഹ ഇന്ന് നടക്കല് ഇപ്പ തൊടങ്ങി ഇതോയാണ്ട് വല്യെരു ചെരിപ്പ് ഇട്ട് നടന്നാല്
ഉം ഉം ഉം ഭക്ഷണം കഴിക്ക്യാെ ഫുഡ് കഴിച്ചോളോ
ഉം അതൊക്കെ പാട
അതെക്കെപാട് ഇതാല്ലേ എ എനിക് ഉം
ഇൻ ക്കും പ്രത്യേയിച്ച് മെല്ലെ മെല്ലെ മുത്തേളെല്ലേ എടൊക്കൊരു പനി വെരും ഉം ഉം ഇപ്പഹ് മാറി പോണെ നേര ആഹ് ഈ ഇ കുറുക്കൊന്നും അതും തിന്നൂല
ആഹ് കുറുക്ക് ആഹ് ഇനിപ്പോ നമ്മള് കഴിക്കുന്ന കൊടുക്കാലോ?
ഫുഡ് അതന്നെ കൊടുക്കല് എന്നോ കുർക്ക് നിർത്തിവച്ചണ് ഉ ഞാൻ പിന്നെ പായസം പോലൊക്കെ മുത്താറില്ലേ? ആ അത്ണ്ടാക്കി കോ എങ്ങനെങ്കിലും ഒന്ന് ഉള്ളില് ഒത്തിരി പോണ്ടേന്നെരുതും. അങ്ങനെ കൊടുക്കലേ ഇനി ഇപ്പ അതും വിട്ടോ ക്ഷെ മോക്ക് ഇപ്പോളും ഇഷ്ടാ മുത്താറി.
ആണല്ലേ ആ ചോറ് ആള് കഴിക്കൂല ഇവിടെ ചോറിനോട് ഭയങ്കര ഒരു ഇതാ ചോറ് കഴിക്കാൻ ഭയങ്കര പാടാ. പിന്നെ ഇപ്പൊ ഡോക്ടേഴസ് ഇങ്ങനെ പറയല്ലോ അരിയാഹാരം കുറച്ചെങ്കിലും ഒന്നുള്ളിൽ ചെല്ലണന്ന് പറയല്ലോ അപ്പൊ അതുകൊണ്ട് കൊറച്ചൊക്ക ഉച്ചക്ക് കൊടുക്കാ ട്രൈ ചെയ്യും ഓ നടക്കത്തില്ല. പിന്നെ കൊറെ സമയം എടുക്കും. കൊറച്ചൊക്കെ ഒന്ന് ചെല്ലണങ്കിൽ. പിന്നെ ഇഡ്ലി ദോശ അങ്ങനെയൊക്കെ കഴിക്കും.
ഇത് രാവിലെ ഓക്ക് കൊടുക്കുമ്പോ അപ്പക്കഓക്ക് അപ്പം കൂടി തിന്നു പിന്നെ കണക്കാ പിന്നെ ചെലപ്പം ചോറ് ഒരു ഉരുള തിന്ന തിന്ന് ആ കഞ്ഞി കൊടുക്കണമെങ്കില് കാക്കനേയും പൂച്ചനെയും ഒക്കെ കാണിച്ച് കൊടുക്ക
കാണിച്ചു കൊടുത്താലേ ഉ ടി വി ഫോണൊക്കെ കൊടുക്കുവോ? കാണുവോ?
മോള് കാണ നോണ്ട് ഒപ്പം കാണും.
കാണുംഹ ഹേ അവിടെ കാണുമ്പോ ഇവിടെ കാണാതിരിക്കാൻ പറ്റൂലല്ലോ അല്ലെ?
കുറച്ച് കഴിയുമ്പോ ഏർ ഓരോരോ മാസം എനിക്ക് ഡിസ്പ്ലേ മാറ്റണ പണിയാ.
ആ അയ്യോ എന്റെ ഫോണ് പക്ഷെ അവളങ്ങനെ കാണാറില്ല. പക്ഷെ എടുത്തങ്ങ് എറിയും. ടി വി കാണും ടി വി മാറ്റാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പ എൻ്റെ വീ വീട്ടിലാണ് ഹസ്ബന്റെ വീട്ടില് പകല് ഞാനും മോള് മാത്രേള്ളൂ. ഇപ്പ ടിവി വേറെ വഴിയില്ല നമക്ക് എന്തേലും ചെയ്യണക്കിലെ.
ആ
കൊടുക്കാണ്ട് വേറെ പറ്റത്തില്ല. ഫോൺ കൊടുക്കാറില്ല. ടി വി അങ്ങ് കൊടുക്കും വെച്ച് കൊടുക്കും. വേറെ വഴി ഇല്ലാത്ത കൊണ്ട് നമ്മുടെ സാഹചര്യം
ഫോണും മറ്റോളും ആവശ്യത്തിനൊക്കെ കാണും പക്ഷെ ചെലപ്പോ ഗുണാന്നെന്ന് തോന്നും കൊറേ പഠിക്കാൻല്ലാതൊക്കെ കുട്ടികൾ കുറച്ച് പഠിക്കും തോന്നും ചെലപ്പോ അടിക്റ്റ് ആവോ
ആഹ് പക്ഷേ ഇതൊക്കെ നമുക്ക് കണ്ണിന് പക്ഷെ എനിക്ക് തോന്നു ഫോണിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ടി വി യാണ് കണ്ണിന് കൊറച്ച് ഇത് കിട്ടൂലോ ചെറിയ സ്ക്രീനല്ലേ ടിവിലാകുമ്പോ വലുതല്ലേ
പിന്നെ ഒരു പ്രോജക്ട് മറ്റുള്ളാണോ പിന്നെ വല്യ പ്രശ്നല്ല ഇവിടെല്ല അ പ്രൊജക്ട്റ് അപ്പൊ പറയണ്ട് പ്രൊജക്ട് താമ്പോ അത്ര എന്തല്ലേ അത്രണ്ട് കണ്ണിന് പ്രശ്നം ഇണ്ടാവിലല്ലോ ഉം അപിന്നെ ഇപ്പഴത്തെ കുട്ടിയളെന്താലും നടക്കൂല ഞമ്മളന്നെ കണ്ടൊണ്ടാക്കല്ല പിന്നാന്നോ
കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഫോൺ എടുക്കും നമ്മളിപ്പം കൊടുക്കാതിരിന്നിട്ടൊന്നും വലിയ കാര്യ കാര്യം ഒന്നും ഇല്ല കുറെ കഴിമ്പോ എന്തായാലും എടുക്കും ഈ ഫോൺ എടുക്കാണ്ടിരിക്കുവോയ് ഇനി ഇപ്പോത്തെ പുതിയ ജനറേഷൻ അല്ലേ ഫോൺ എടുക്കാതെ ഉം ഉഎന്താ പറയുന്ന അടുത്ത് ആളുണ്ടെന്ന് തോന്നുന്നു
ആഹ് ഉണ്ട്
ഉറങ്ങുവോ ഈ സമയത്തൊക്കെ
ഒറക്കം കുറവാ
ഉറക്കം കുറവാ പകല്ലപ്പോ രാത്രിയോ രാത്രി നന്നായിട്ട് ഉറങ്ങിക്കോളൂല്ലേ
ഉറങ്ങാനേ ഒപ്പങ്ങനെ നമ്മള് വേണം
ആഹ്
അങ്ങനട ഉറങ്ങിക്കോളൂ
ഉം പാല് കുടിക്കിന്ന്ണ്ടോ
ഉം പാലും കൊടുക്ക ബോയ്സ് ഗേൾസിനെ അപേക്ഷി ച്ച് കൊറ്ച്ച് കൂടുതലായിരിക്കും മോളത്ര പ്രശ്നല്ലേനി ആഹ്
ഏഹ് ഉം
ആഹ് അത് ഉം രണ്ട്ക്കൂടി അനുഭവിക്കുമ്പളാ മന്സ ആഹ് ആഹ് ആഹ് ഏഹ് മോളെങ്ങനെ ഷെരുപ്പ് ഉടുപ്പ് അതിനോടക്കേള്ള താല്പര്യം വര്
ആഹ് അങ്ങനെ കൊഴപ്പൊന്നുല്ലാപ്പം ചെരിപ്പ് ഇവ ക്ക് ഇപ്പ വാങ്ങി ഉം വെല്ല്യോര്ടെ ചെരുപ്പൊക്കെ ഇടൂല്ലോ എന്നാലും കു ചെര് പ്പ് വാങ്ങീട്ട്ണ്ട് അപ്പം അതിട്ട് പൊറക്ന്നൂടീ ഈ സൗണ്ട് കേക്കുന്നതായോ ണ്ട് നടക്കുമ്പത് കേക്കാ വേണ്ടീട്ട് ആള് നടക്കും കൊറ്ച്ചുക്കൂടി
ഏഹ് ഇന്റെ മോക്കും ചെരുപ്പിന്റെ ഒരാക്ക് ഇവടെ ചെര്പ്പ് ഊരിയെക്കാൻ പറ്റൂലാ ഇന്റെ വീട്ട്ക്കേരാൻ പറ്റൂല്ല പിന്നെ ഓള് ഇട്ത്തേക്കാരം അത് സെയിം പ്രശ്നം ഇവനു ആഹ്
നമ്മള്പ്പോ റൂമില്ട്ന്ന ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കില് അത് നമ്മള് നോക്കുമ്പം വെളീല് കെടക്കും വെളിൽ വെച്ചിരിക്കുന്ന ചെരുപ്പൊക്കെയാണ് റാക്കിൽ വെച്ചിരിക്കുന്നതാണെങ്കിൽ അതൊക്കെ അടുത്ത് അകത്ത്ുയത് അങ്ങനെയക്കെ ഇടൊന്നുമല്ല ഇതൊക്ക പൊക്കിക്കൊണ്ട് നടക്കും ുന്നേ ചിലപ്പോ കയ്യില എടുത്തിട്ട് നമ്മള് നോക്കുമ്പോ രണ്ട ചെരുപ്പ കയ്യിലുണ്ടാവും അത് പുറന്ന് അപ്പൊക്കെ പുറത്തന്ന് വന്നിട്ട് ഊരിട്ടതായിരിക്കും അതെല്ലാം എടുത്ത് അകത്ത് കൊണ്ടുവരും ത്ത് മുറിൽ ഇടുന്നക്കി എടുത്ത് വെളി കൊണ്ടപോക്കും അ്യോ ചപ്പോ ഇതേ വരെ
ഇതതന്നല്ല അത ഏത് നേരം ഓൻ എറെ കാല മല ഇത് വ ആ വന്തൊക്കെ ആവുമ്പോളേ ഒന്ന് നടക്കുമ്പോന് നക്ക എല്ലാരും ചെരിപ്പും കാണാൻുണ്ടാവില്ല അപ്പൾ മുത്തത്തി കോങ്കോണ്ട് അകത്തെത്തിച്ചേണ്ടാവും
അയ്യോ അല്ല കുട്ടികൾക്ക്ിനനിയിപ്പോൊ ഒരു പ്രായം കഴിയുമ്പോം ചെരിപ്പും നടക്കാറൊക്കെ തുടങ്ങി കഴിയുമ്പോ ത്തിക്ക
മ റ്റോക്ക ചെരുപ്പിൻന്റെ പ്രശ്നം തീർന്ന ഏ പിന്നെ ഉടുപ്പ് ആഹ കഴിഞ്ഞു
ഉ ഇനിയിപ്പ ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഇനി എനിക്കി നാലരക്ക്ും ഉ ഓ ഓളോ കുട്ടി വരണ്ട് ബസ്സിന്റെ അടുത്ത്ക്ക പോണം ഞക്ക് ബസ്സ് ഞങ്ങളെ മുന്നന്നാണ് കേരള നിന്നെ തിരിച്ച് വരുമ്പോ നാലരക്ക് ഞങ്ങളവിടെ കുറച്ചൊരു രണ്ട് മിനിറ്റ് നടക്കുന്നന്ന് കുട്ടക്ക അതല്ലെങ്കിൽ പിന്നെ അതിലൂടെ തന്നെ ഇറങ്ങി പിന്നെ ചുറ്റി വന്ന് ഞങ്ങള്ൾ മുൻപട്ടുമ്പോത്ത തന്നെ അഞ്ച മണിയാകും
ആഹ് ഹഹ് ഹഹ് ഹ്
അപ്പൊ ആര മണിക്കൂർ എന്തല്ലേ എന്തോ ഞാന ആ രണ്ട മിനിറ്റ് നടക്കാന ദിവത്തൊക്കെ പോകും
ഉം അയ്യോ ആ ഇപ്പൊ രണ്ടാളോട് വന്ന ബഹളം ഉണ്ടോ
ഓ ആഹ ഓ ആഹ് മക്കും വറ വട്ടോ എണ്ടോളും അങ്ങോട്ട് വും കൊറവാന്നല്ല ഓള് കൊറച്ച് കാന്ന എടുക്കും
ഉം ഉം ഉം ഉം
ന നാന്ന കൊടുക്കൂല്ലോ അവെ താന്ന കൊടുക്കും
തന്നോടുക്ക ഹ ഉ എനിക്ക് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കല്ല ഇവൻ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ വളർ അ വരുമ്പോത്തേക്ക് ഹ
ആഹ കൊറച്ച് കഴിഞ്ഞിട്ട് അടക്കണ്ട ഓ പിന്നെ മന്നെ മന്നെ തുടങ്ങണ്ട്
ആഹ് ചെലപ്പോ സ്നേഹത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് ഇപ്പ വലുതാകുമ്പോ കുറുമ്പ് ഇത്തിരി കൂടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടല്ലോ പിള്ളേര് ഉെ പ്പത്ത കുറുമ്പ് കൂടുതലണെങ്കിൽ വലുതാകുമ്പം ചിലപ്പോ കുറയും പറയാൻ പറ്റില്ല ചിലപ്പോ കൂ പുതിയ ജനറേഷൻ ആയണ്ട നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പഴത്തെ പിള്ളേരുടെ കാര്യം
ള്ളൂ ഒന്ന് അൽഫിയ ഒന്ന് വീട്ടിലൊക്കെ
ഉം
അതെങ്ക വലിക്കന്നെ അറിയുള്ളൂ ഏതൊക്കെ മോഡലാ ന്നൊക്കെ
ആഹ പിന്നെപ്പ തന്നെയ ഉള്ളോ വീട്ടില് വേറെ തനിച്ചാണോ
ഹസ്ബൻഡിന്റെ അവിടെ ഒരു മകന ഉള്ളു പിന്നെ രണ്ട് നാത്തുമാരാണ് നാത്തൂന ഒന്നും അറിയില്ലേ അവര്ണ്ടാളും കല്യാണം കഴിഞ്ഞ ആ അപ്പൊ ഞങ്ങ ഉമ്മയുപ്പ അതത്തിന്നെ
ഇപ്പൊ വീട്ടില് ഇയാള് മ മക്കള് മാത്രമേ ഉള്ളൂ
ഏ
അല്ല മൂന്നും ഇയാള് മാത്രേ ഉള്ള
ആഹ അല്ല ഉമ്മപ്പണ്ട്
ഓ
ആഹ
ഉ
എന്ന ശരി
ആഹ ശരിയന്ന